ഹലോ ഹ ഹലോ ആഹ് കേക്ക കേക്ക
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
എന്താ സുഖാണ് ചായൊക്കെ കുടിച്ചിരിക്കയാണ് കേക്ക്ണ്ടോ ഹലോ
കേക്ക്
ആഹ് ണ്ട് നോണ്ട് ണ്ട്
ആഹ് ആഹ്
ആഹ് ഇങ്ങള് ചായൊട്ച്ചോ?
ഓ ഞാനിപ്പം ജോലിം കഴിഞ് വന്ന് കയറിയതേയു
അ ആഹ് ജോ ജോലിക്ക് പോയിന്നോ
ആഹ് ജോലി കഴിഞ്ഞു
എന്താ ചെയ്യ്ണേ
അവിടെ ഒരു കോളേജിൽ ഡെയിലി വേക്കൻസി
ആഹ് ടീച്ചറാ
ചായരോടെ എന്താ കടി
ചായന്റെ കൂ ടെ ബോണ്ട ബോണ്ടിം ണ്ടായിരുന്നു പഴംപൊരി ണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
ആഹ് പിന്ന അപ്പൊ ഒന്ന് ആഹ് രണ്ട് എന്നാ വെച്ചാൽ ഞ ഒരു ഫ്രണ്ട് എക്സാമിന് പാസ്സായി റിസൾട്ട് വന്നപോ പാസ്സായി അപ്പൊ ഓരോ വക ട്ര ആഹ് ട്രീറ്റ് കിട്ടി
ഉം ഉം
അപ്പൊ അങ്ങനെ ഒരു വീട് ചെന്ന ചായയും പഴംപൊരിയും ബണ്ടി അവര് വാങ്ങി തന്നു അപ്പല്ലേ രാത്രി ഇന്ന് ചോറുണ്ട് പിന്നെ തക്കാളി കൂട്ടാനുണ്ടാക്കി ിക്കുന്നു പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോ കൊടുുന്ന മീൻ പ്പ അതും പിരിച്ച്ു
ആഹ അപ്പം അത് മ ഇല്ലേ എല്ലാരും അത് തന്നെ
ആ അല്ല എന്റെറെ ഞങ്ങൾ എല്ലാരും ഒച്ചക്കെ ഒച്ചക്കെ മൂന്ന് റൂമിൽ മൂന്നാ ആൾക്കാരാ തനിയെ അയച്ച ഉണ്ടാക്കലേ
വയിസ്
ഓരോത്തർക്കും ഓരോത്തർക്ക്ും ഇഷ്ടെല്ലാം ഇണ്ടാക്കും
മാ മള
ആഹ ആഹ അപ്പൊ ഇന്ന് ജോലിക്ക്പ്പ ഡെയിലി ഇപ്പൊ എ എന് ടീച്ചർ അയച്ച പോണ്
അതല്ല
ഏ ആഹ ആഹ അങ്ങനെ അപ്പ അങ്ങനെ അപ്പൊ ചായന എപ്പഴാ കുടിക്ക കുടിക്കാറുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ